ഇന്നാനെങ്കി സ് വൈകുന്നേരായപ്പോഴത്തെ വൈകുന്നേരല്ലാ ഉച്ചയാവട്ടെ സൗണ്ടില് ഒരു ചെറിയൊരിത് ബുദ്ധിമുട്ട് പിന്നെ ഇവിടന്നാ മു റ്റത്ത് നിന്ന പനിക്കൂറക്കയും തുളസിയും കുരുമുളകുവൊക്കെയിട്ട് വെള്ള കരിപ്പോട്ടിയൊക്കെ ഇട്ട് വെള്ളനത്തി കുടിച്ച് എന്ന കുറവില്ലെ ങ്കി നാളെ പോണം
ആഹ
തെകലായോ
കാലാവസ്ഥയിലെന്തോ ഇതായിരിക്കും
ആയിരിക്കും വൈകട്ടത്തെ ഫുഡക്ക ക്കറെഡിയായ
ഇല്ല ഇവിടെ ആവുന്നേ ഉള്ളു പിന്നെ കുട്ടികളൊക്ക വന്നാ
ആഹ് മോളിന്ന് വൈകിട്ട് ട്യൂഷന് കേറിയില്ല മോക്കും വയ്യായിരുന്നു
ആ
മോക്കു ഇതൊട്ട് പനി മാറിയിട്ടില്ല അപ്പ അവക്കും തൊണ്ടക്ക് ബുദ്ധിമുട്ട എനിക്ക് മു ഒരുന്ന് മോൻ ട്യൂഷ ഷന് പോയി വന്നില്ല എട്ടുമണിവരെയാ ട്യൂഷൻ
ആ അവിടെ അടുത്ത്ന്നെയാ ട്യൂഷൻ അ
ആ മോൻ പഠിക്കുന്നത് ഇവിടെ അടുത്ത് തന്നാ മോള് വ്ളതാ സിക്കുന്നടത്തെന്ന് കൊറച്ച് പോണം
ആ അപ്പൊ നടന്ന് വരോ അതോ പോയി വിളി ക്ക്യോ
മോളെ അവള് സൈക്കെളെല്ലാം പോകും
ആ
ഏഴു മണിയാമ്പോ ട്യൂഷൻ സെന്ററി ചെല്ലണം രാവിലെ
ആ
ഏഴരയ്ക്ക് ട്യൂഷൻ തൊടങ്ങും
ആ
ഷനും കഴിഞ്ഞ് വൈകിട്ട് ആറ് മണി കഴിയും വീട്ടിൽ വരുമ്പോ
ആ
ഒറ്റയ്ക്ക ഉള്ളോണ്ട് ബുദ്ധിമുട്ടാ മ്മക്ക് വയ്യായിങ്കിലുവേ
ആ
വേറെ ആളില്ലല്ലോ എന്തേലൊക്കെ വെക്കാനൊക്കെ നമ്മള് തന്നെ ണീക്കണം
ആ
ഉം
ആ ഭയങ്കരം നമ്മളന്നെല്ലാം വയ്ക്കണ്ടേ ഹരം വേറെ ആരും വയ്ക്കാനും ഒന്നും കാണൂല സഹായിക്കാനൊന്നും കാണൂല
ഇല്ല എന്താ വേറെ ആരുും ഇല്ലല്ലോ ഞാനും മക്കളും ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡ് വല്ലൊക്കെ സഹായിക്കും കേട്ടോ വല്ലൊക്കെ ചെയ്യാനും ഒക്കെ അങ്ങനൊക്കെ സഹായിക്കും ഇന്ന് മഴയുണ്ടായിരുന്നോ അവടെ
ആ ഇന്ന് രാവിലെ മഴണ്ടായിരുന്നു
ആ ആ ഇവിടെ വെയിലായിരുന്നു ആ വെയില് കണ്ടോണ്ട് തുണിയെല്ലാം വാരിയിട്ട അപ്പൊ മഴക്ക മഴയായി
ആ
ഉച്ച കഴിഞ്ഞ് മഴ പെയ്തില്ല പക്ഷെ നല്ലതായിട്ട് പെയ്തില്ല മഴ നല്ലതായിട്ട് പെയ്താ ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളമായി
പിന്നെ എന്തൊ കണ്ട് പിന്നെ
പിന്നെ വണ്ട മോനെ വയ്യാത്ത കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇച്ചിരി ചക്ക ഉപ്പേരി വറക്കാൻ അരിഞ്ഞു വെച്ചായിരുന്നു വയ്യാത്ത കൊണ്ട് അത് എടു ത്തില്ല അത് അരിഞ്ഞത് കണ്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു
ആഹ്
പിന്നെപ്പം പച്ചക്കറി തീർന്നായിര്ന്നു പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്നാ അതെല്ലാം നാളത്തേക്കുള്ള സാമ്പാറിന്നരിഞ് വെച്ച് ചിരിക്കോമ യാഹ് കഴുകി വെച്ച് വാണം മെഴു ക്ക്‌ പെര്റ്റാന്നെ ചോറ് കൊട് ത്ത് വിടൊണോ ലൊ
ആഹ്
ആഹ് അതോണ്ട് അതൊക്കെ ഒതുക്കി വെച്ച് നീപം മോൻ വന്ന് മോനൊക്കെ വന്ന് കെഴിഞ്ഞിട്ട് ചോ
മീനൊക്കെ കിട്ട്യെ മീനൊക്കെ കിട്ടിയാ
ഇന്നലെ വൈകീട്ട് വാള കൊണ്ട് വന്നാര്ന്നു
ആഹ്
ആ ഹ് പിന്നെ പണീം കഴിഞ്ഞ് വന്ന പ്പെന്നെ വിളിച്ചത് അറിഞ്ഞില്ല ഇരിക്കണ് വേണോന്ന് ചോയിച്ച്
ആഹ്
ആഹ് പിന്നെ സൗണ്ട് കോട്ടതോണ്ട് പറ്ഞ്ഞ് നീയ് എന്താ വാങ്ങിക്കുന്നേ എല്ലാ വയ്യങ്കി വേണ്ടാ വേറൊരുസം വെറ്ക്കിഷ് തുവാ അറിഞ്ഞില്ല വറുത്തു കൊടുക്കുന്നേ
ആഹ്
അച്ഛനും മക്കക്കും ഇഷ്‌ടവാ
ആഹ്
അങ്ങനപിന്ന മീന് ഇന്ന് കൊണ്ടുവന്നില്ല
ആ
അവിട മീനൊക്ക കിട്ടിയ
ഇവിട മീന് നമ്മള് രണ്ട് മൂന്നുസ്ടിനു മുന്നേ വാങ്ങ്ച്ചിങ്ങനെ വെയ്ക്കും മീന് ഫ്രിഡ്ജിനാത്തു മീന് ഭയ് കൊറവല്ലേ ഭങ്കര വെലയല്ലേ
ആന്ന് ഇപ്പം മീൻകാരും പയേതു പോലെ ഇല്ല
ആഹ് ഇന്നിപ്പം വങ്കട മീനാരുന്നു
ആഹ് ഹാ ഇന്നിതിലെ മൊയ്ലാളി കൊണ്ടോയത് മങ്കടേം മത്തിം.
ഓ
വെലയാ
ഭൈങ്കര വെലയാണിപ്പം.
ഉം എല്ലാരും മീൻ കൂ ട്ടുന്നവരാന്നോ?
ആ ഇവ്ട എല്ലാരും മീൻ കൂട്ടും
എനിക്ക് മീൻ കൂട്ടും. മീനില്ലാതെ പറ്റൂലാന്നുവച്ചാ. നമ്മള് ചോറയിഞ്ഞമ്പത്തേനും ത്ത് മീൻ വേണ്ടേ.
അതാ എന്തേച്ചിരി മീനിന്റെ ചാറെങ്കിലുയില്ലാതെ- ചെടിയൊക്കെയുണ്ടോ?
ചെടീ ഇവിടാ പൂക്കള് അങ്ങനക്കെ ഉണ്ട്- ആ പ്‌ പിച്ചീരവ്- പിച്ചി അങ്ങനെയക്ക- ഇപ്പ റോസാ പൂന്റെത്- പൂ അങ്ങന വേറെ അത്രക്കുവിട ചെടികളും കാര്യങ്ങളൊന്നും ഇല്ലേ-
ഇല്ല ആഹ് -
പിന്നാ മരങ്ങളൊണ്ട് പിന്നാ ചക്കയും മങ്ങേടക്കെ മരങ്ങളൊണ്ട്. -
മ് ഇവിടെ എനിക്ക് റൂംബൂട്ടാനൊണ്ട് - പ്ലാവോണ്ട് പിന്നെ കാരക് ക്കാന്നു പറഞ്ഞെഒരു സംഭം അതറിയാവോ?
ആ അതറിയാം അത് പഴുപ്പിച്ച് കഴിക്കാൻ നല്ലരസവാണ് പിന്നെ ഉപ്പിലിട്ടത് ആ പിന്നെ ഉപ്പിലിട്ട് കഴിക്കാനോ ആർ
ഉം അതിപ്പം കൊറേ ഞങ്ങടടുത് ഉപ്പിലിട്ടായിരുന്നു ഇപ്പപിന്നെ ആണ്ടേ വീണ്ടും താ അപ്പത്തേക്കും താഴെ വീഴും. പ്പ എനിക്കൊരു പഴ് ത്ത്തിന്നാനാ ഇഷ്ട്ടം
ആഹ്
ചെറിയ മധുരോം
ആ ഇവിടെയോന്നും കിട്ടാനിൽ കാരക്കയൊന്നും
എവിടെ പോവാ?
കാരക്കേടെ തയ്യാണോ? അവാ
ആ കാരക്ക നമ്മളിപ്പയിന്റെ അരി ഇട്ടാലും മതീയട്ടൊ ആ അരി ചുമ്മാതെടുത്തിട്ടാലും അവടെ കെടന്നങ് കിളിച്ചോളും. ഇവടെ ഞാൻ മിറ്റ് മുറ്റം തൂക്കുമ്പഴക്കെ ഈ പിള്ളേരൊക്കെ തിന്നിട്ടിടുന്നത് കിളിച്ച് കിളിച്ച് വരും അത്ഞാൻ പിഴിതുകളയും.
ആ
നമ്മക്കിവിടെ നമ്മടെ അടുക്കള ഭാ ഗത്തും ഉണ്ട് ഒരെണ്ണം. ഞാൻ അനിയന്റെ വീട്ട് അനിയന്റെ വീടിന്റെ ഇപ്രത്തും ഉണ്ടൊന്ന്‌. ഇഷ്ടംപോലെ ആളുകള് വരും കെട്ട് വന്നെല്ലാരും പറിച്ചോണ്ടോവും.
ആ ആ
മോന്റെ സ്കൂളി ഇവൻ പരീക്ഷക്ക് കൊണ്ടോയപ്പോ എല്ലാപുള്ളേരും ചോയിച്ച് ഇച്ചിരി കൊണ്ടകൊടുക്കണെന്നു ആ സമയത്ത് അപ്പോ എല്ലാം തീരാറായായിരുന്നു എല്ലാം തീർന്ന് ഇപ്പം മേളിലൊക്കെ നിക്കുന്നെ പൊഴിഞ്ഞ് വീഴാൻ തൊടങ്ങി.
ആ ആ
നമ്മളല്ലാതെ പ്രത്യേകം അതിനെ നോക്കുക ഒന്നും വേണ്ടാലോ
റംബൂട്ടാനൊക്കെ തൈ വാങ്ങിച്ച് വെച്ച് പിടിച്ചതോ
ഇല്ല ഇവിടെ പണ്ട് തൊട്ടേ ഉണ്ട് എന്നെ കൊണ്ടുവരുന്നതിന് തൊട്ടെ കൊണ്ടുവരുന്നതിന് മുന്നേ തൊട്ടേ
ആ
ഉം നമ്മളാട്ട് വെച്ചയല്ല വലിയൊരു മരമായി നമ്മുടെ ഈ പെര മണ്ടയ്ക്കോട്ട് കിടക്കുന്നോണ്ട് കുറെ കാറ്റും മഴയൊക്കെ ആയപ്പം കൊറെ ഓടിച്ച് കളഞ്ഞായിരുന്നു കമ്പൊക്കെ ഉം
ആ കമ്പ് നട്ടാലും പൊടിക്കുവല്ലേ
കമ്പ് നട്ടാ പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അരി കൊണ്ട് നമ്മള് നട്ടാ കിളിക്കും കേട്ടോ കമ്പിൻ്റെ കാര്യം എനിക്കറിയത്തില്ല ഇല്ല എന്ത് വച്ചാ അരി വീണാ ഇഷ്ടം പോലെ ഇവിട് ആഹ് കിളിച്ചു നിക്കുന്നെ പിഴ്തുകളയും ഇപ്പ നമ്മക്ക് രണ്ടെണ്ണം ഒണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അതുകൊണ്ട് പിന്നെ
ഇപ്പ റമ്പൂട്ടനൊക്കെ ഭയങ്കര റെയ് വിലയല്ലേ ഒരു കിലൊയ്ക്ക് എത്രയാ ഇരുന്നൂറോ ഇരുന്നൂ റ്റമ്പതോ എന്തോ അല്ലേ
റമ്പൂട്ടാൻ അതാ അനിയന്റെ അങ്ങത്തെ പൂത്ത് ഞങ്ങടത് പൂത്തില്ല അപ്പറത്ത് അനിയൻ്റെ അങ്ങ് രണ്ട് റംമ്പുട്ടാനും ഈ പ്രാവശ്യം കൊറവാ മറ്റേത് ഇഷ്ടം പോലെ പൂക്കുവായിരുന്നു
ആഹ്
ഈ പ്രാവശ്യം റംമ്പൂട്ടൻ്റെ കൊറവാ അത് തന്നെയല്ല ഇപ്പൊ എല്ലാർക്കും പനി ആയതു കൊണ്ട് തിന്നാനും മടിയാ ഈ റംമ്പൂട്ടൻ കഫക്കെട്ട് ഒണ്ടാകുമെന്ന് പറയുന്നു
അ ആ
എനിക്ക് അപ്പർത്ത്ന്ന് ചേട്ടന്റെ ഭാര്യ കൊർച്ച് റംമ്പുട്ടാൻ കൊണ്ട് തന്ന് അന്നേരം എനിക്ക് പനിയില്ലായി ഞാൻ പുള്ളാർക്ക് പനിയായോണ്ട് അത് അതുകൂട്ട് പൊതിഞ്ഞ് ഇവിടെ വെച്ചേക്ക്ന്ന് ആ കൊടുത്തില്ല ഞാനും തിന്നില്ലാരുന്ന്‌ കഫ് കഫകെട്ടായത് കൊണ്ട് ഉം നമ്മക്ക് തിന്നാനെ അ എനിക്ക് ഒന്നാമത് ഈ സൗണ്ടിന് പ്രശ്നമുണ്ട്
ഉം
അപ്പമ്മക്ക് ബുദ്ധിമുട്ടയാലേ പാട ഒന്നാമത്തെ ഞാറ പച്ചേ നമ്മുടെ കുടുംബബലത്തി ഞങ്ങടെയൊക്കെ പാട്ടുകളുണ്ട് ഭക്തിഗാനം അപ്പൊ പിന്നെ അന്നേരം പിന്നെ ഈ നമുക്ക്
ഇപ്പൊ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അതാണ്
പ്രാക്ടീസ് ഉണ്ട് ഇന്ന് ഒന്നര പറഞ്ഞു ഒന്നര പറഞ്ഞെങ്കിലും എല്ലാരും വന്നത് ര രണ്ടര കഴിഞ്ഞപ്പോഴാ പിന്നെ രണ്ടര തൊ ട്ട് നാലുമണി വരെ പ്രാക്ടീസ് ആയിരുന്നു
ആ
നാളെ എത്ര മണിയാന്ന അത് നാളെ ഇനി അവര് ഗ്രൂപ്പിലിടും അപ്പ പിന്നെ എല്ലാരും വരും ആ എല്ലാരും പന്ത്രണ്ട് പറഞ്ഞാ ഒരു മണി ആ ഒന്നര ആകും വരണേങ്കി ഇന്ന് ഒന്നര പ പറഞ്ഞു രണ്ടര വന്നപ്പ ഇവിടെ വെച്ചാ ഇവിടെ വെച്ചായിത് നട തിയത് അതുകൊണ്ട് പിന്നെ നമ്മക്ക് എല്ലാരും വരുമ്പ എറങ്ങിയിരുന്നാ മതി
ആ
ഈ സൗണ്ട് റെഡി ആകത്ത കൊണ്ടാ ബുദ്ധിമുട്ട്
ആ അത്തെ കാലാവസ്ഥയില എന്തങ്കിലു ഒക്കെ ഒരു ഇതായിരിക്കും
ആ അന്ന്
മഴയൊക്കല്ലായിരുന്നു അപ്പം അതിന്റാ മഴയൊക്കെ പറഞ്ഞഅതായിരിക്കും മഴയൊക്കെ നനഞ്ഞാരുന്ന
ഇല്ല മഴെന്നും നനഞ്ഞില്ല ഈപുള്ളാര് സ്കൂളിന്ന് വന്ന പോയിട്ട് വന്നപ്പോള്ള പനിയാ പുള്ളാർക്ക് പുള്ളാർട പനിയാ എനിക്ക് . അല്ലാതെ അമ്മ ക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു.
ആഹ് പിന്നെ വയ്ക്കാട്ടെ ആഹ് ശരി.
ആ ശരി.